ഉം ചോദിക്കട്ടെ
അ തെകണ്ണൂരാണ്
കണ്ണൂരുന്ന് പോന്നിട്ടില്ല
പോന്നിട്ടില്ല പോന്ന് കൊണ്ടിരിക്കയാണ് വണ്ടി കുറച്ച് നേരത്തി നിർത്തിയ അതാണ്
ആഹ് പിന്നെ ആ മൂത്തമാന്റെ കുട്ടീന്റെ സ്വർണം കിട്ടിയാവല്ലേ പോയത്
അത് കിട്ടിക്കണോ
കിട്ടിക്കണോ
ഉം
അതെവിടെ ആരൊ കൊണ്ടോന്ന് അറിയോ
കൊണ്ടോയ ആള്ആരാന്ന് അറിയില
ആ ഞാനും മൂത്തമ്മമാക്ക് വിളിച്ചപ്പോ മൂത്തമ്മ പറഞ്ഞെ തിരഞ്ഞുകൊണ്ടിക്കയാണ് സ്റ്റേഷില് പരാതി കൊടുത്തക്കണം പോലീസ് പോലീസിന് പരാതി കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് എന്നോട്
അത് വൈക്കന്ന് കിട്ടി
അത് എന്താച്ചാല് അവിടെന്നെ പലരും വരുന്നതും കാട്ടണൊക്കെല്ലേ ഞാൻ അന്നേ പറഞ്ഞിരിക്കണ അവിടെ പല ആളുകളുടെയും സൂക്ഷിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ കല്യാണത്തിന് കല്യാണത്തിന് ഒരിക്ക വച്ച സ്വർണ്ണല്ലേ അത്
അതെ എടുത്താളെന്ന് കൊയിന്ന് ചാടിട് കിട്ടിക്കണു
എടുത്ത ആള് കൊയിആര്എടുത്ത ന്ന് അറിയോ
എടുത്താളെ വ്യക്തമായിട്ടില്ല
ഞാൻ അന്നേ പറഞ്ഞിരിക്കണ അവളോട് അങ്ങനെ വീട്ടക്കാരെങ്കിലും വരുമ്പോ ഓരെ സൂക്ഷിക്കണം എന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് അന ആര് പറഞ്ഞാലോ എന്നെ കേൾക്കൂലല്ലോ അപ്പ ആ സ്വർണ്ണത്തിനൊക്കെ എത്ര ശതമാനം നല്ല വിലയുണ്ട് ഒക്കെ അവനാകാലും ചിന്താവാദാണ് ഞമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യല്ല അമ്മായിക്കെ തീരെ അന്തല്ല അമ്മയുടെ എത്ര പറഞ്ഞാലും പറയാഅത അങ്ങനെ ആയിക്കോട്ടെ എങ്ങനെയിക്കോട്ടെ ഉം
നമ്മൾ നമ്മുടെ സ്വർണ്ണങ്ങളും കാര്യങ്ങളും നമ്മൾ സൂക്ഷിച്ചച്ച് വെക്കണം
ആഹ് അമ്മായിന്റെ മക്കള എന്താ പറയണേ അമ്മായിന്റെ മക്കൾക്കും കുറച്ച് കൂടുതല ഓക്ക് ഞാൻ എവിടെ വെക്കണ കോപ്പോടിയ വെക്കണെന്ന് അവൾക്കറില്ല ഇനിപോയില്ലെ അമ്മൻന്റെടക്ക്
ആഹ്
എന്ന പോയിനെ
ഒരാഴ്ചമുമ്പ്
ആഹ് അമ്മായിക്കല്ലെ വീട് വീട് പണിക്ക് എന്താ കോറച്ച് മരം എടുക്കണ എന്നോക്കെ പറഞീന് നല്ല പൈസ ഒക്കെ ഉണ്ടല്ലോ ഒലെടുത്ത്
ഉം ഉണ്ട് പൈസണ്ട് മരത്തിന്റെ ഏർപ്പാട് ഇങ്ങെളെട്ത്തുണ്ടോ
മരത്തിന്റെ ഏർപ്പാട്ണ്ട്
മ്മ് നെലമ്പൂര് എങ്ങനെണ്ട് മരങ്ങളോക്കെ
നലമ്പൂര് ഫുള്ളായിട്ട് തെക്കാണ്ള്ളത് നല്ല നല്ലത് ബലബുഷ്ട്ടിള്ള മരങ്ങളാണ് നമ്മൾ എന്ത് ഒരു വീടിന് വെണ്ട എല്ലാ മരങ്ങളും അമ്മളെ നാട്ടില്ണ്ട് വെലക്കെ ആൾക്കാര് എല്ലാരും നമ്മളെ നാട്ട്ന്നന്നെയാ കോണ്ടു പോവാറ് പല സ്ഥലങ്ങളിൽക്കും നമ്മളെ തെക്കിൻ ത്തേക്കാണ് കോണ്ട് പോണെ നമ്മളെ ന്നാട്ട്ത്തെ
അപ്പ ഇനി മരങ്ങൾ ആവശ്യം വരുമ്പോ അവിടെ വന്നിട്ട് എടുക്കണം
അതെ പൈസ ഒന്നും അമ്മായിനയും കൂട്ടി അല്ലെ അമ്മായിന്റെ മക്കളെയും കൂട്ടി വന്ന് നോക്കോണ്ടി നല്ല പുതിയ വീടോക്കെ വെക്കുമ്പോ അതിലെക്കുള്ള മരങ്ങളും ഒ ടോ വാതില് പിന്നെ കട്ടില അങ്ങനെയുള്ള സംഭവങ്ങളോ ക്കെ നമ്മള നാട്ട്ത്തെ മരം കോണ്ടന്നെ ചെയ്യണെ നല്ലതാണ്
അതെ അതെ
പിന്നെ ഇവിടുന്ന് പണിക്കാരെ വെ പണിക്കാര വെണെങ്കിൽ അതും ഏർപ്പാടാക്കി തരാം അമ്മായിന്റെ വീട് പ നല്ല പണിക്കാരാ
ഉം
പിന്നെ അവ്ടെ സ പണിക്കാര്ക്ക അവിടെ നിക്കാൻള്ള സൗകര്യങ്ങളോക്കെ നിങ്ങെൾ ചെയ്തു കോടുക്കാണെങ്കിൽ അവര് പണി കഴിഞ്ഞിട്ടെ പോരുള്ളൂ ഇനി ഇപ്പോ എത്ര ദിവസയാലും അങ്ങനെന്തെലും മാർഗ ണ്ടോ
ആഹ് അതിന് നമ്മൾ പോർത്ത് സൗകര്യം ചെയ്യ
ആഹ് ഇങ്ങെൾക്ക് വല്ല്യ വല്ല്യ വണ്ടിണ്ടോ മരങ്ങളോ ക്കെ കോണ്ടാവാൻ ഇവട്ന്ന് വണ്ടിടുത്ത് പോകുമ്പോ നിങ്ങൾക്ക് നല്ല പൈസയാവും ഇങ്ങെക്ക് ഇങ്ങെളെ കാശ് ഇങ്ങേൾ സ്വന്തായിട്ടുള്ളന്തെലും വണ്ടി അല്ലെ കാര്യങ്ങൾ കുടുംബക്കാരെ വണ്ടിയോക്കെണ്ടെങ്കിൽ മരം കോണ്ടോവാനോക്കെ ഒക്കെ
അഹ് സുഹൃത്തുക്കാര്ക്ക് വണ്ടിണ്ട് പലയിറ്റം വണ്ടികളും ഉണ്ട്
ആഹ് വല്ല്യ വല്ല്യ ലോറിണ്ടോ
ആഹ് ണ്ട് ണ്ട്
അമ്മായിയോട് കാര്യങ്ങളോക്കെ സംസാരിച്ച് നോക്കോണ്ടി ഇങ്ങനെ ഇണ്ട്ന്നോക്ക
ആഹ്
അവ്ട പിന്നെ ചെ ചെകിരി എടുക്കോ ചെകിരി കയറ് കയർന്റെ കയറുണ്ടാക്കുന്ന സ്ഥലത്ത്ക്ക് ചെകിരി എടുക്കോ
ആഹ്
അവ്ടെത്രെ അവിടെ എത്ര പൈസ ചെകിരിക്ക്
ചകിരിക്ക് നല്ല പൈസ ഉണ്ടാവും
ആഹ് ഞങ്ങള് നിക്ക് ചകിരിന്റെ കോറച്ച് പരിപാടികള്ണ്ട് പച്ചഇണ്ട് ഉണങ്ങിയ തുണ്ട്
ആഹ്
മം
ഞാൻ അവിടെ എത്തട്ട് പൈസത്തെ അന്വേഷിച്ചിട്ട് പറയണ്ട് ങ്ങൾ കൊണ്ട്രപ്പോ
ആഹ് ആയിക്കോട്ടെ പാലക്കാട് അയിന്റെരു ഇതുണ്ടന്ന് പറഞ്ഞിനി ചകിരി എടുക്കണ
ആഹ് അവിടെ എല്ലാ ഇതള്ളൊണ്ട്
ചഗിരിക്ക് എത്ര പൈസ ഒന്ന് അന്വേഷിച്ചോക്കണ്ടി
ആഹ് അന്വേഷിച്ചിട്ട് പറയണ്ട്
അമ്മാ അമ്മാന്റെ മകൻ പ്പോ വിടെ നാട്ടില് ണ്ടോ അതോ ഗൾഫ് തന്നെയാണോ
അതെ പുറത്താണ് വിദേശത്താണ്
ഉമ്മാന്റെ കുട്ടിക്ക് എന്താ അസുഖയിട്ട് വന്നതാ ന്നൊക്കെ പറഞ്ഞീനി
മം
എന്തേന് ഒൻക് ഓന്ക്ക് എന്തേനി
ഏഹ്
ഓൻക്ക് എന്തേനി
ഓന് കൊഴപ്പൊന്നുല്ല
മം
സന്ദർശിക്കാൻ വേണ്ടി വന്നതായിരുന്നു
എന്താ അസുഖംണ്ടന്ന് പറഞ്ഞിനി എന്തേയിനി
അത് മാറിക്കുണു
ആഹ് ഹോസ്പിറ്റലേനി
മഹ് അതെ പിന്നെ
അന്റെ പോക് എന്തായ പ്പൊ
ഞാൻ പ്പൊ പോണില്ല നാടാണ് നല്ലത് ന്നാ തോന്ണത് നമ്മള് അവിടെ പോയിട്ട് നമ്മള
നമ്മൾ ജീവിതം കളയാനല്ലാതെ അതെ ജീവിതം കളയന്നല്ലാതെ കിട്ട്ണ ഇവടെ കിട്ടണ പൈസ ഇവിടെ ജീവിച്ചന്നല്ലാത ല്ലേ
അതെ അതെ
ഞാന ഞാനും അങ്ങനെ പോയിക്ക
ജീവിച്ചു പോകാനുള്ള കൊറഞ്ഞ ക്യാശ് മതിയല്ലോ വലിയ അത്യാഗ്രഹങ്ങളോ
ആഹ് ആഹ്
മം ഇത് ആയുസ് മുഴുവൻ അവിടെ ചെലവാക്കിയിട്ട് പിന്നെ നമ്മള് വയസ്സാവുമ്പളേക്കാരം വിശ്രമിക്കാൻ വരുണെ
ആഹ് അതെ അപ്പോ അപ്പോ അപ്പോ അതന്നെ നമ്മള നമ്മളെ ജീവിതം പകുതി തീര അവിടെ
ആഹ് പിന്നെ മക്കൾക്കോള്ളൂ അ ആ സമ്പത്തൊണ്ട് ആസ്വദിക്കാൻ കഴിയുള്ളു
അതെ അതെ നമ്മൾ പലരും ജീവിതം ഇവടെ കാണതല്ലേ
അതെ അതെ
നമ്മള എടങ്ങേറ് സങ്കടക്കെ ഇപ്പ ആരോടാ പറയാ
മം അപ്പോ നാട്ടിൽ നല്ലൊരു അപ്പൊ നാട്ടിൽ നല്ലൊരു ജോലി ഉണ്ടെങ്കിഅത് അതന്നെണ് ഏറ്റവും നല്ലത് വിദേശത്ത് പോണക്കാട്ടിലും
ഉം തുണിശാപ്പില് തുണിശാപ്പില് തുണിക്കടയില് കച്ചോടൊക്കെ ഉണ്ടോ
ആഹ് അത്യാവശ്യണ്ട്
എത്ര കൊല്ലായി അടെ പണിക്ക് നിക്കല് തൊടങ്ങീട്ട്
അവിടെ ഒരു വർഷം
ഒരു കൊല്ലോ
ഉം ഉം
ഉം ഇന്നിപ്പോ ഇതിന് വാണ്ടി പോവാന്നയ്ക്കാരം ലെ
അതെ അതെ
അഒടെ ന്ത് എന്ത് എ എന്ത് തരം ഐറ്റം ള്ള സാധനങ്ങളാണ് തുണ്സാപ്പില്?
അവടെ വസ്ത്രങ്ങള്
ആഹ് എന്ത് കുട്ടികൾതും സ്ത്രീകൾതും ആഹ് ആണുങ്ങൾതക്കെണ്ടാ?
ആഹ് ആണുങ്ങൾതും സ്ത്രീകൾതും കുട്ടികൾതും എല്ലാർക്കുള്ള വസ്ത്രങ്ങളുണ്ട് അവടെ.
വല്യച്ച വല്യ കടയാണോ?
വല്യ കടയാണ് നല്ല വെലക്കൊറവിലാണ് നൽക്ണത്.
എത്ര ആളുകളണ്ടവടെ ക കടയില്?
അവടെ ഒരു പത്താള്
പത്താളൊക്കെണ്ടോ?
ഉം
സ്വന്തായിട്ട് തൊടങ്ങാള്ള പരിപാടിണ്ടോ അൻക്ക്?
സ്വന്തായി തൊടത്താനുള്ള പ്ലാന്കള്ണ്ട്. സ്വന്തായി തൊട്ത്തുമ്പോ എന്തെങ്കിലക്കെ മെച്ചണ്ടാവും. അപ്പ സ്വന്തായി തൊട്ത്താള്ളൊരു പ്ലാൻണ്ട് തീരുമാനണ്ട്.
ശരിക്കുംപ്പ ഈ തുണത്തരങ്ങള് മ്മള് കച്ചോടം ചെയ്യുമ്പള് പകുതിക്ക് പകുതി ലാഭല്ലേ
അതെ അതെ
എല്ലേ?
ആഹ് അപ്പ അത് സ്വന്തായി തൊട്ത്തുമ്പോ നമ്മക്ക് അയിന്റെ ലാഭം കിട്ടും. മറ്റേത് അയിന്റെ കൂലി നമ്മക്ക് കിട്ടൊളൂ അപ്പൊ സ്വന്തായി ത സ്വന്തായി തൊട്ത്താള്ള ഒരു തീരുമാനണ്ട്.
ങ്ങളെ തുണിത്തരങ്ങള് എവിടെന്ന എറക്ക്ണത് ഗുജറാത്ത്ന്നാണോ?
അതെ
ആഹ് ഞമ്മളൊര് ചങ്ങായിണ്ടടെ ഗുജറാത്ത്ല് ഈ ഓരോ വസ്ത്രത്തിന്റെക്കെ താണ് പരിപാടിയാണ്.
ഉം
അവന്ങ്ങനെ പറയും അഒടെ പകുതി പകുതി പകുതി ലാഭാണ് റിം ഇവടെ അഒടെ അഒടെ നൂറുപ്യക്ക് കിട്ട്ണത് ഇവടെ എണ്ണൂറ് എഴുന്നൂറുപ്യക്കെക്കണ്. ഇബടെ വിൽക്ക്ണേ അബടെ ഇവടെ പകുതിക്ക് പകുതി ലാഭാണ്.
ഉം ഉം അങ്ങനെ കൊണ്ടരുമ്പോ ഒന്നിച്ചു കൊണ്ടരുമ്പോ നല്ല ലാഭായിരിക്കും നമ്മക്ക്.
ആഹ് ഇജങ്ങനെ നോക്ക് ഞമ്മക്ക് രണ്ടാക്കും പറ്റാണെങ്കി ഞമ്മക്കങ്ങനെ ചെയ്യ ചെയ്തോക്കാം.
ആഹ് ശരി
അഒടെ എന്തെലും നല്ല ഏഹ് പ്രദേശം കിട്ടോ നോക്ക്? ഞാന് ഇവടിം നോ ഇവടിം നോക്കാ അങ്ങെനെണെ നമ്മക്ക് രണ്ടാക്കും തമ്മില്.
അതെ അതെ ആഹ് അയ്ക്കോട്ടെ.
ആഹ് ഞാനന്നെ വിളിക്കണ്ട് ന്നാട്ടോ?
ആഹ് ശരി